ന്തോണ്ടടി എവിടാ
വീട്ടിലാടി നീ എവിടാ
ഞാൻ വീട്ടിലാടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊറച്ച് തിരക്കായി പോയി അതാ ഞാൻ പിന്നെ അ നിന്നെ വിളിക്കാഞ്ഞത് ഞാനൻന്ന് പറഞ്ഞായിരുന്നില്ല ഞാനരു ഫാമിലി ട്രിപ്പിന്റെ പുറേന്നായിരുന്നു അന്ന്
പോയ വന്നിട്ട്
പോയിെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളായിരുന്നു പിന്നെ നീ ഈ ട്രിപ്പ കണ്ട് പോണംന്നൊക്കെ പറഞ്ഞു ഇനി എപ്പഴാ അത് പോന്ന
അങ്ങനെ പോണം നിങ്ങള് എവടാ പോയ എങ്ങനൊക്കെയാര്ന്നു പ്ലാനൊക്കെ
ഞങ്ങള് ഊട്ടിയിലാടി പോയത് പ്ലാന് അപ്പം നമ്മള് ഫാമിലി ഒര് മൂന്നാല് ഫാമിലി ഒണ്ടായിര്ന്ന് അപ്പം മൂന്നാല് ഫാമിലി പോയപ്പോഴത്തേക്കും ആ ബഡ്ജറ്റ് ഒക്കെ അത് പോലെ ഓരോ ഫാമിലിയും ആവശ്യം അവരുടെ മെമ്പേഴ്സ് അനുസരിച്ചെള്ളാ ബഡ്ജറ്റ് ഒക്കെ ഒരു സെറ്റാക്കി അങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ ഫുഡൊക്കെ നമ്മള് ഹോട്ടലില്ലേക്കെ തന്നെ പ്രിഫറ് ചെയ്ത് അല്ലാതെ ഇപ്പം വീട്ടിന്ന് നമക്കിപ്പം മൂന്നാല് ദെവസത്തേക്കൊന്നും പോയാ പറ്റത്തില്ലല്ലോ
നിങ്ങളെല്ലാം പ്രീബുക്കെയ്തിട്ടാണോ പോയെ
ആ അതെടി ഹോട്ടലൊക്കെ അങ്ങനാ ചെയ്തിട്ടാ പോയത് കാരണം ഇനി അവടെ ചെന്ന് ഇപ്പഴ് ഒന്നാമതേ സീസൺ ആണ് നല്ല ക്ലൈമറ്റ് ഒള്ള സമയമൊക്കെ ആയത്കൊണ്ട് ഹോട്ടല് ഹോട്ടലുകളൊക്കെ ഒര് പരിധി വരെ ഒള്ള് അപ്പം അങ്ങനെ പോകുമ്പോഴത്തേും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് നേരത്തേന്ന് പോകു നമ്മളിപ്പോ നാളെ പോകുവാണെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യന്നുള്ള ഒര് രീതിയല്ല ഇപ്പം നമ്മള് നേരത്തെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കി ഒര് രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേയെക്കെ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കി നമക്ക് അങ്ങനെ സെറ്റ് ആക്കാം നമ്മള് അവടെ ചെന്നിട്ട് എടുക്കാനാണെന്നണ്ടെങ്കി പൈ അത് വല്ല്യായൊര് മണ്ട ത്തരമായി പോകും അഥവാ നിങ്ങള് പോകുന്നെണ്ടെന്നുണ്ടെങ്കി നിങ്ങള് പോകുന്ന ഒര് ഡേറ്റിന് മുന്നേ ഒര് രണ്ടോ, മൂന്നോ ആഴ്ച മുന്നേ ഒക്കെ അങ്ങനെ ബുക്ക് ചെയ്യുന്നയായിരിക്കും നല്ലത് മനസ്സില്ല്യായ നീ എങ്ങനാ ഫ്രണ്ട്സട്ടോ ആണോ ഫാമിലിയ ആയിട്ടാണോ പോകുന്നാ
ഞങ്ങളും കൊറച്ച് കപ്പിൾ ഇതായിട്ട് ഫാമിലി ആര്ന്നു
ഉം അപ്പം അങ്ങനെ പോവും ആ അങ്ങനെ പോവവാണെന്നണ്ടെങ്കി അങ്ങനെ നോക്ക് പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ അങ്ങനെയൊക്കെ എന്തായാലും അതൊക്കെ നോക്കി അങ്ങ് പോയാ മതി പിന്നെ ക്ലെമറ്റ് ഒക്കെ നല്ല രീതി ഒണ്ടായിരുന്നതി നല്ല ക്ലെമറ്റ് ആര്ന്ന് പിന്നെ അഥവാ ഈ ഊട്ടി, വാഗമൺ ഒക്കെ പോവുവാണെന്നുണ്ടെങ്കിൽ നീ ക്ലെമറ്റ് നോക്കി പോണം കാരണം നമക്ക് ക്ലെമറ്റ് ആണല്ലോ അവട്ത്തെ മെയിന് ക്ലെമറ്റ് മെയിൻ അന്സരിച്ച് പോന്നോ ആരിക്കും നല്ലത്
ഊട്ടി പിന്നെ നിങ്ങള് ഏതൊക്കെ സ്പോട്ടാ പോയേ
ഊട്ടി തന്നെ പല സ്പോട്ടിലും പോയി പിന്നെ മൂന്നാറ് പോയി പിന്നെ അവട്ന്ന് നമ്മടെ മാൽപ്പേ ബീച്ച് അങ്ങനെയൊക്കെ പോയി അവടെക്കെ നല്ല രെസാര്ന്ന് പിന്നെ നിൻ്റെ കോളേജിലെ കാര്യങ്ങള് എന്തായി
കോളേജിലെ കോളേജിലെ എല്ലാം കഴിഞ്ഞു വൈവേം, പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞു ഇനി അടുത്താ പ്ലാൻന്ന് പറയുമ്പോ അടുത്തല്ലാത്ത ഏതെങ്കിലും കോഴ്സ് ചെയ്യണം
എന്തോ നിന്റെ മനസ്സില് വല്ലാം ഒണ്ടോ
ഞാൻ കോഡിങ് റിലേറ്റഡ് എന്തെങ്കിലും നോക്കാന്ന് വിചാരിക്ക്ന്നു
ആണോ അയിനെ പറ്റിയെക്കോ അന്വേഷിച്ചോ
ആ അഭിപ്രായോ ഉണ്ട് എന്നാലും വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലായത്കൊണ്ട് നോക്കണെ എന്നുള്ള രീതി ഇരിക്കുവാണ്
നല്ലതാണ് ഈ കോടിനൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് അതിലൊരു എക്സാം ഉണ്ടല്ലോ അതെന്തുവാ എക്സാം
ആ സി പി സിയുടെ ഒര് എക്സാം ഒണ്ട് പല ക്വാളിഫിക്കേഷന് വെര്ന്നാ എക്സാം ഉണ്ട് ഇപ്പം ഞാൻ നോക്കിയെടുത്ത് സി പിഎസ് സി എന്ന് പറയുന്ന കൊളിഫി ഷേന്റെ എക്സാമ വെര്ന്നത് കൊടിങ്ങില് ഒര് മൂന്നാല് കൊളിഫിക്കേഷനിലെള്ള എക്സാംസ് വെര്ന്നുണ്ട് ഇത് മറ്റേ അമേരി ബേസിഡാണ് മിക്ക കണ്ട്രീസിലും ഓപ്പർച്ചുനുറ്റി അവൈലബിളാണ്
ബാക്കിയെള്ളതൊക്കോ ബാക്കിയെള്ള കോ ഇതൊക്കെയോ ഹലോ കേക്ക്ന്നില്ലേ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ